ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
ഹലോ ആഹ് ആഹ് ആഹ് അത് മറ്റേ അക്ഷയെ വിളിച്ച് ഞാൻ അതാ ഫോൺ കട്ട് ചെയ്തത്
ആഹ് നമ്മള് അവിടെ പോവാ പറഞ്ഞല്ലേ ആഹ് ബാക്കി എന്താ നമ്മള് ഞായറാഴ്ച അത് നമ്മള് ആഹ് നമ്മള് വ്യാഴാഴ്ച നമ്മള് നമ്മ ഹോസ് എറങ്ങും ഇന്ന്
വ്യാഴാഴ്ച്ചത്തെ ആഹ് അതെ അതെ ആഹ് വ്യാഴാഴ് ഇന്ന് വൈകുന്നേരം വ അഞ്ചുമണി വരെ ക്ലാസ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മള് നേരെ ഫ്രണ്ടിന്റെ വീട്ടി പോണു
അതെ
ആഹ് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് അന്നവിടെ സ്റ്റേ എന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ നേർത്തെ എണീച്ചിട്ട് നമ്മള് രാവിലെ ട്രെയിന് ആറെ അമ്പതിനെന്തോ ട്രെയിനൊണ്ടെന്ന് പറയുന്നൊണ്ടാരുന്നു അവൾടെ അവിടന്ന് അടുത്താണ് ട്രെയിന്ന് മനസ്സിലായാ റെയിൽവേ സ്റ്റേഷൻ അപ്പൊ നമ്മളവിടെ പോയി ട്ട് അവിടുന്ന് നേരെ പോകുന്നു പിന്നവടെ ആഹ് അവിടെ പോ ഒരു ഒമ്പത് മണിയാകുമ്പോ അവടെ എത്തുവെന്നാണ് പറഞ്ഞത് ട്രെയിൻ അവടെ പിടിച്ച എടയില് അടല് പിടിച്ചിട്ടില്ലൊക്കെ ഒണ്ടന്ന് പറയണ്ടായിരുന്നുട്ടോ
ഇപ്പ എത്തുംന്ന് പറയണ്ടാരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മള് ന്ന്
ഫ്രഷായിട്ട് ആഹ് പിന്നെ അല്ലെ നമ്മളൊന്ന് ഫ്ര ഫ്ര മറ്റേ സാ ബാഗൊക്കെ വെക്കണ്ടേ അപ്പൊ അതിനെ അപ്പത്തിക്ക് റൂമ് ചെക്കിൻ ചെയ്യണം റൂമ് റൂമ് ചെക്കിൻ ചെയ്യണം അതിന് മുമ്പ് സ്ഥലം കണ്ട് പിടിക്കണം റൂം നല്ല ഒരു സേഫ് ആയിട്ടുള്ള റൂം കണ്ടുപിടിക്കണം പിന്നെ ചെക്കിൻ ചെയ്യണം ചെക്കിൻ ചെയ്തിട്ട് വേണം ഏഹ് പൊറത്തോട്ട് പോവാനായിട്ട്
നമ്മള് കറങ്ങാൻ പോവാ
ആഹ് അതിപ്പോ ഇപ്പോ ഏ നമ്മള് ഒമ്പത് മണിക്കാണ് റൂമ് ചെക്കിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒമ്പത് മണിക്ക് ചെക്ക് ഔട്ട് ചെയ്താ മതി ഒരു ട്വന്റി ഫോർ ആഹ്
ആഹ് ഇല്ലെ ആഹ് പിന്നെ നമ്മള് അക്ഷയന്റെ വീട്ടി പോവ്ണ്ട് ഇത് പറയണ്ടായിരുന്നില്ലേ നമ്മടെ ക്ലാസ്യെ
ആഹ് അത് അത് ഞാൻ പറഞ്ഞു തരാം അതായത് ആഹ് അത് ന നമ്മളവടെ പോയ ശേഷല്ലോ അപ്പ ഒരു ഒരു ഇതന്ന് പറഞ്ഞ എന്താ അഞ്ഞൂറ് ന്തോ പറയണ്ടല്ലോ ഒരു ദിവസത്തെക്കെ ആഹ് അത് എ സി റൂമാണേ
യോ
എ സി റൂമാ എ സി റൂമാ എ സി റൂമായത്കൊണ്ടാണ് ആ ഒരു ദിവസത്തെക്ക് ആയിരത്തഞ്ഞൂറ് എന്തോ
ഓഹ്
ഉം ആഹ് അ അങ്ങനെ പറയുന്നൊണ്ടാരുന്നു അപ്പൊ അമ്മള് പോയിട്ട് തിരിച്ച് അവടന്ന് എറങ്ങുക ന്ന്ട്ട് നേരെ അക്ഷയന്റെ വീട്ടിൽ പോണം കാരണം നമുക്കവടെ സ്ഥലം എന്തായാലും അറിയില്ലല്ലോ സ്ഥലം അറിയില്ലല്ലോ ആഹ് ആഹ് ആഹ് അപ്പൊ അവള് ഇപ്പ എന്തായാലും അറിയാലോ അപ്പ നമ്മള് നേരെ അക്ഷയന്റെ വീട്ടി പോയിട്ട് അക്ഷയനെ പിക്കെയ്തിട്ട് നമ്മളൊരു സ്ഥലങ്ങള്ങ്ങെനെ കൗ കണ്ട് പോയ്ട്ട് കവെറെയ്യെണം പ്പോത്ത്ന് അപ്പെ ത്തേക്ക്യും ആഹ് ഓരോ സ്ഥലങ്ങള് കവെറെയ്യ്മ്പാെ ഉച്ചെ നമ്മളങ്ങെനെ പ്പൊ ഉച്ചയാവോല്ലോ പിന്നെ ഉച്ചെക്ക് ഫുഡ്ഡായി പിന്നെ അതേക്കെ അതങ്ങെനേ പാെകും പിന്നെ താ വൈക്ന്നേരം വെരെ ക്ന്നേരം വെരെ സമയുണ്ട് രാത്രി പത്ത് പത്ത് മണി പയ്നൊന്ന് മണി വെരെ സമയുണ്ട്
ആഹ്
ആഹ് പെ അതിനിടെൽ കൊറേ ഫോട്ടോസ്ണ്ട് നല്ല നല്ല ഫോട്ടോസെട്ക്കെണം
അതേ കൊറേ സ്ഥലൂണ്ട്ലേ അവിടെ നറയെ കാണാന്ണ്ട് പിന്നെ നല്ല ഫോട്ടോട്ക്ക്ണ കൊറെയാ ക്കണ്ട് പ്പൊ നമ്മളെ കൊസ്‌റ്റ്‌ കോസ്റ്റ്യൂമാെക്കെ നല്ല സെറ്റാക്കി ഫോട്ടോ എട്ത്ത് നമുക്ക് എന് ഇൻസ്റ്റാഗ്രമിലാ സ്റ്റോറ്യോ അയ്നൊക്കെ ഇടാ നല്ല രസായ്രിക്ക്യുലേ
ആഹ് സ്റ്റോറ് ആഹ് അപ്പതിന് പറ്റിയൊരു ഫോണും കൂടി കിട്ടണം നമ്മക്ക് മൻ സ്സിലായാേ നിന്റെ ഒട് ത് കാര്ണേനും ഏഹ് ക്ലിയെറ് ഫോണ് ക്ലിയെറ്ട്ട്ണെത് ആര്തേങ്കിലുണ്ടാ
ആഹ് നമ്മടെ ഫ്രണ്ട് അവള് സെറ്റാക്കാന്ന് പർഞ്ഞ്ട്ട്ണ്ടായ്ര്ന്നെടീ
ആഹ് ആഹ് ശര്യാ അപ്പൊ പിന്നെ അങ്ങ് കൊഴപ്പില്ല ആത് ണ്ടല്ലോ
ലേ നമ്ക്ക് ആഹ് എങ്കിലെ ഫോൺ കിട്ടുവായിരിക്കും അവള് പറഞ്ഞിട്ട്ണ്ട് എന്തയാലും സെറ്റാക്കാന്ന്
ആഹ് അതോക്കെ പിന്നേ പിന്നെ അന്ന് വൈക്ന്നേരം പ നമുക്ക് പ ത്ത് മണിയാവുമ്പൊക്കെ കേറ്യാ മതി കാറ്ണം നമുക്കാ ഒരു ദിവ്സ്വും അയ്ന്റെ പിറ്റേ ദിവ്സം മാത്രമാണ് ഈ സ്ഥലം കവെറെയ്യാനായ്ട്ടൊള്ളു പ്ന്നെ സ്ഥല സമയില്ല നമുക്ക് പിറ്റേ ദിവ്സം തിരിച്ച് വെരും മാണം മാക്സിമം രാത്രീ ടെെമ് ടേ ഒരുപാട് ടൈമ്ട്ക്കൊന്നും വാണ്ടാ ഒര് പത്ത് മണിയാവുമ്പെ ആഹ് പത്ത്മണി പത്തെര വെരെ നോക്കാം പിന്നെ രാത് രാത്രിത്തെ ഫ് ഫുഡ്ഡ് എന്തോ പറയ്ന്ന്ണ്ടായ്ര്ന്നുണ്ട് രാത്രിത്തെ ഫുഡ്ഡും പാെറത്ത്ന്ന് കഴ്ച്ച്ട്ട് കേറ്യാ മയ്ന്ന് പറയ്ന്ന കേട്ടെത്
ഏഹ് അത് മറ്റേ നമ്മടെ ഫ്രണ്ടിന്റെ എന്താണ് ഫ്രെണ്ട് എന്ത ചെലവ് തെര്ണ്ന്നൊക്കെ പറയ്ണ്ടായ്ര്ന്നുട്ടാ
ഉം ആഹ് ആഹ് ആഹ് അപ്പങ്ങെനെ പറയണ്ടാര്ന്നു അത് കഴിഞ്ഞിട്ട് അഹ് ആഹ് അത് കഴിഞ്ഞ് പിറ്റേ ദിസം രാവിലെ നേർത്തെ എറെങ്ങണം കാറ്ണം നമുക്ക് സമയില്ലല്ലോ ഉച്ചക്ക് അവിടെന്നങ്ങട് ബെസിന് വെരാന്നാ പറയ്ണത്
അതേ
അപ്പം നമ്മള് രാവിലെ നേർത്തെ എറെങ്ങീട്ട് പിന്നേം നമുക്ക് ആഹ് ഉച്ചക്ക് ശേഷം ട്രൈ ഉച്ചക്ക് ശേഷം ട്രെയിൻല്ല പിന്നെ നമ്മള് അ അവ്ട്ന്ന് ഏഴ് മണിക്ക് എട്ട് മണിക്കൊന്താണ് അവട്ന്ന് ട്രെയിനിങ്ങെട്ടേക്ക്യ് അപ്പൊ അവടെന്ന്ങ്ങെത്ത്മ്പഴ്ത്തേക്ക് പത്ത് പതിനൊന്ന് മണ്യാവും പ്പം അത് ഭയ്ങ്കര ബുദ്ധിമുട്ടാവില്ലേ പിന്നെ നമ്മള് നമ്മടെ വീട്ടിക്കല്ലല്ലോ വെര്നെ ആ കുട്ടീടെ വീട്ടിക്ക്യല്ലേ പോണാ അപ്പോ ആഹ് പിന്നെ അവര്ക്ക് വിളിക്ക്യാനും വെരാ അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ പ്പം മ്മെള് നേർത്തെ വെര്ണം
ഓഹ് അങ്ങെനേലേ
അപ്പം നേർത്തേ വന്നിട്ട് നോക്കാം നമ്ക്ക് പറ്റ്ന്നത്ര എന്താ എങ്ങനാന്ന് വെച്ചെയ്ഞ്ഞാല് നേർത്തെ വരാം നോക്കാം
അപ്പം സാറ്റർഡേ അവൾടെ വീട്ടിലായിരിക്കില്ല്യാ അന്നിട്ട് റസ്റ്റെയ്തിട്ട് പിന്നെ സൺ‌ഡേ നമ്മൾ നേർത്തെൺച്ച് ട്ടമ്പൽത്തില് പോയി പിന്നെ അന്നിട്ട് ഇങ്ങോട്ടൊക്കെ വെര്ണംലേ എങ്ങോട്ട് വെരും
ആഹ് അമ്പല ആഹ് അത് നമുക്ക് എങ്ങെനാന്ന് വെച്ചാ ചെയ്യാം രാവിലെ ആഹ് രാവിലെ നേർത്തെണ്ച്ചിട്ട് അമ്പലത്തി പോണം. അമ്പലത്തി പോയി എവിടെ തൊഴുതീട്ട് പിന്നെ കൊറച്ച് പണിയ്ണ്ട്. അതന്നെ നമ്മള് ന്നി പോണം വരുവ ല്ലെ പോണത്തിന് ന്തേലും ഡ്രെസ് എടുക്കണമല്ലോ അപ്പൊ
പ്പിങ്ങണ്ടില്ലേ അത് പറേ
ആഹ് അപ്പൊ അത് എങ്ങനെ വെച്ച ചെയ്യണം. അത് മറക്കണ്ട. അതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഇപ്പൊ പുകാന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് മനസ്സിലായാ
ആഹ് മൻസ്സിലാണ്ട്. ആഡീ എനിക്കും എടുക്കണൊ അങ്ങനെ
കൊർച്ച് മെറ്റീരിയൽസ് ഒക്കെ അവിടെ റേറ്റ് കൊറഞ്ഞ മെറ്റീരിൽസ് കിട്ടുന്നാണാകുട്ടിപർഞ്ഞത്.
ങാ ആഹ് അപ്പൊ നമുക്ക് നടക്കാം ഓർണമെൻറ്സ് നോക്കാല്ലേ നമുക്ക് വേണ്ടത്.
ആഹ് അത് നുമ്മ റൈറ്റ് കൊറവിന് കിട്ടുവന്നൊണ്ടേൽ കൊ മെറ്റീരിയൽസ് കൊടുത്ത് പിന്നെ അടിക്കാൻകൊടുത്താ മതിയല്ലോ. അപ്പം പിന്ന നമ്മള് പിന്നെ വീട്ടി പോണ് സമയത്ത് അടിക്കാൻകൊടുത്തിട്ട് പിന്നെ ഇപ്പൊന്തായാലും ഒരു മാസോണ്ടല്ലോ പ്പം വീട്ടി പോണ സമയത്ത് അടിക്കാൻ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നേ. ഓഹ് പിന്നെ പിന്നെ പോയിട്ട് വെ വാങ്ങിട്ട് വന്നാ പറ്റത്തില്ലേ പോയിട്ട് വരുമ്പം സാരിയും തക്കെ എടുത്തിട്ട് വന്നാ പോരെ. ക്കപ്പഴത്തേക്ക് അടിച്ച് കിട്ടുവേം ചെയ്യും ടൈമ്ണ്ട്
ആതെ
ആഹ് ആ
എന്തായാലും നമ്മള് പോണത് വീട്ടുകാരടെ എടുത്ത് ഇനി പെർമിഷൻ ചോദിക്കണ്
ഓഹ് ഞാൻ പെർമിഷൻ ചോയിക്കണം
ആഹ് മറ്റേ നമ്മള് വീട്ട് പോണ അവിടത്തെ വീട്ടിലെ ഒ ക്കെയാണ് അവളുടെ വീട്ടിൽ ഓക്കെയാണ് ഇനി നമ്മുടെ വീട്ടിലാണ് ഇനി ചോദിക്കേണ്ടത് അവള് പറയാന്നൊക്കെ പറഞ്ഞിട്ട്ണ്ട്. സെറ്റാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ണ്ട്.
ആഹ് അവള് പറഞ്ഞ് പറഞ്ഞു സംസാരിച്ചപ്പൾതേക്കും അവൾടെ അമ്മ ഓക്കേ പറഞ്ഞു പ്പം പർഞ്ഞു സംസാരിക്കുന്നു കുട്ടി സംസാരിച്ച എന്ത് പറയുന്ന റിയില്ലല്ലോ പറയണ്ടേ ഞാൻ തുവരെ ഒന്നും പറഞ്ഞിട്ടില്ല പോണ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. എന്റടുത്തിങ്ങനെ ചോയിക്ക്ണ്ടാരുന്നു എപ്പൊവര എ പ്പ വരും ചോദിക്കണ്ടാന്ന്. പിന്നെ അടുത്ത മാസം വരാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ മാസം ജ്ജ് അങ്ങട്ട് പോണു അർഞ്ഞ എന്ത് പറയുന്നറിയില്ലട്ടോ.
അയ് ശര്യാ ഞാനൊന്ന് ജസ്റ്റ് ങ്ങനെ വീഡിയോ കോൾ ചെയ്തപ്പോ വീട്ടുകാര് ഞാൻ ജസ്റ്റൊന്ന് എ ഞാനിങ്ങനെ എ ട്രിപ്പ് പോണ് ന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വെറുതെ തമാശക്ക് അത് തമാശായിട്ടേ എടുത്തി ട്ടുള്ളു. സീരിസായിട്ട് പറഞ്ഞിട്ടില്ല ഇനി പറയണം ഈ യർ കൂടെ കഴിയട്ടെ.
ഞാൻ സമയാമ്പൊ അ ആഹ് അല്ലല്ല ഞാനെന്തായാലും പോവുന്ന സമയത്ത് പറയാന്ന് പറഞ്ഞിട്ടിരിക്കാങ്ങനെ
ആഹ് അപ്പൊ പറയ അപ്പൊ സമയ്ക്കായിരിക്കും. അല്ലെങ്കി പ്പ തന്നെ പറഞ്ഞു വെച്ചാല്ലേ നമ്മൾ പ്ലാനി ടുകയാണന്ന് വിചാരിക്കൂ ഇല്ലേ
ഉം
എന്തായാലും വീട്ടുകാരോട് നമുക്ക് പെർമിഷൻ എടുത്ത് പോവാ അതല്ലേ നല്ലേ?
ആഹ് പ്പം പെർമിഷൻ കേക്കാം പെർമിഷൻ കേക്കാതെ പിന്നെ എങ്ങനെ പോവാ പെർമിഷൻ കേട്ടാലേ പോവാൻ പറ്റുള്ളൂ അതെന്താലും പറഞ്ഞ് സെറ്റ് ആക്കാന്ന് വിചാരിക്കണം നമ്മളൊറ്റെ ക്കന്നെല്ലേ പോണേ
ഞാൻ പറയാ എന്തായാലും പറയന്ന്ണ്ടേ പിന്നെ ഇപ്പൊ വീട്ടി പോവാൻ പറ്റാണെങ്കി ഞാൻ പോയെനെടി ഡ്രസ്സ് എടുത്തിട്ട് വരായിരുന്നു എന്തെങ്കിലൊക്കെ
ആ ആഹ്
പക്ഷെ വിടൂലല്ലോ അതാണ് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ വേറെ വഴിയില്ല
ആഹ് നമുക്ക് നോക്കാം അട്ജെസ്റ്റ് ചെയ്തു നോക്കാം വേറെ വഴിയില്ല ഇപ്പൊ എന്തായാലും ഇഞ്ഞിപ്പ അങ്ങട്ട് പോവാനും പറ്റില്ലല്ലോ
അതെ അതെ
ഉം ഞാൻ ഇന്നാ നീ കാന്റീൻ അകത്ത് ഇത്ര ദൂസം കാന്റീൽ കണ്ടപ്പോ ഇപ്പ ഞാനെന്നും കാൻ്റീൻലുണ്ടാവും പറഞ്ഞ ഞാന് കൊറേ നേരം നോക്കി പതിനൊന്നര വരെ ഞാൻ കാൻ്റീൻല് നോക്കി കാര്യം പറയാൻ വേണ്ടി നിന്നെ കണ്ടില്ല പിന്നെ ആ ആ ഞാനിത് പറയാന്ന്റന്നിട്ട് നീ ഇപ്പ എന്തായാലും ഡെയിലി വയ്ന്നേ ഉച്ച അല്ല ഉച്ച പതിന്നൊന്ന് മണിയാവുമ്പോ കാന്റീൻത്തെ വരുവല്ലോ അപ്പൊ കാന്റീൻ ക കണ്ടിട്ട് കാര്യം പറയാന്ന് പറഞ്ഞ് കാന്റീനിൽ വന്ന് നോക്കിയത കാൻ്റീൻ ല് നോക്കിയപ്പോ നീണ്ട് നീയില്ല ഞാൻ പിന്നെ ഒരു അര ഞാൻ പയിനൊന്നര വരെ അവിടെ വെ യ്റ്റെയ്തു പിന്നെ കണ്ടില പിന്നെ എനിക്ക് ക്ലാസി കയറാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ പിന്നെ ഉണ്ടാവും
കിട്ടിയില്ലെടി ഞാ നി ബ്രേക്ക് ഇരുന്നാലും ഞാൻ ക്ലാസ്സി തന്നെ വെറുതെ ഇരിക്കലാണ് കൊറച്ച് നേരം റെസ്റ്റേ കിട്ടിയൊള്ളൂ അപ്പോഴേക്കും അടു ത്ത ക്ലാസ് അടുത്തക്ലാസ് വര്ന്ന് വെർതെ വിളിക്ക അതുകൊണ്ടാണ് നീ എന്നെ കാണാത്തെ അല്ലെങ്കി
ആഹ് നീ എന്തായാലും ഞാൻ വിചാരി ച്ചു നീ പപ്സ് കഴിക്കാൻ വരുവല്ലോ പ്പൊ ഞാൻ പപ്സ് അപ്പൊ കാര്യം പറയാന്ന് പറഞ്ഞിട്ട് ഞാൻവടേ പൊ ആ പതിനൊന്ന് മണിക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു
ഏഹ്
ആ ന്നിട്ട് ഞാൻ പതിനൊന്നര വരെ വെയിറ്റ് ചെയ്തു പിന്നെ എനിക്ക് പിന്നെ അവിടെ നിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പിന്നെ മെല്ലെ പോയി ഞാ എന്നിട്ട് ഞാ പിള്ളാര അടുത്ത് ചോദിച്ചു പക്ഷെ നിന്നെ കണ്ടില നിനക്ക് പിന്നെ അഞ്ച് മണിക്ക് ശേഷം എന്തോ ക്ലാസ്ണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഹോസ്പിറ്റലി പോയി പറയ്ണ്ടായിരുന്നു
അതെ അതെ ക്ലാസ്സുണ്ടെടി അന്നിട്ട് അവിടെ പോയി കൊറേ നേരം നിന്നിട്ട് പിന്നെ നോ ക്കുണു ക്ലാസ്സില്ലാന്ന് പറഞ്ഞെടീ എന്താ വെർതേ ആവശ്യല്ലാണ്ട് അവടെക്ക് പോയി അവിടെ പോയിട്ട് ഒന്നുംല്ലാന്ന് പറയുമ്പ എത്രത്ണ്ട് നല്ല ടയേർഡ് ആയിരുന്നു
ഉം അപ്പൊ ഞാനിത് പറയാന്ന് പറഞ്ഞ വെർ നോക്കിയത് അപ്പൊ കണ്ടില്ല
അതെ ആഹ്
ഉം ഇപ്പൊ പ്ലാൻ എല്ലാം ഓക്കെ അല്ലല്ല ഇഞ്ഞിപ്പൊ ഇത് മാറ്റണ്ടെങ്കിൽ പറയാട്ട
ഇഞ്ഞിപ്പോ അതൊന്ന് സെറ്റാക്കണം അത്രേ ഇഞ്ഞൊള്ളൂ
ആഹ് ബാക്കിയെല്ലാം ഓക്കെ അല്ലേ
ആഹ് ഓക്കെയാടി ആടി ഓക്കെ ഓക്കെ ആഹ് ആഹ് ശരി
ആ